കേക്കുന്നുണ്ടോ?
ആ ആ കേക്കുന്നുണ്ട്. ഹലോ ആ കേൾക്ക്ന്ന്ണ്ട് എന്തൊക്കെ വർ ത്താനം
ഒന്നുല്ല സുഖായിട്ടിരിക്കുണു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖാണ് കൊഴപ്പൊന്നുല്ല ഇന്നൊക്കെ നല്ല വെയിലാണ് അങ്ങോട്ടൊക്കെങ്ങനെ വെയില്ണ്ടോ?
ആ ഇന്ന് വെയിലായിര്ന്നു.
ആ നല്ല വെയിലാണ് ഇന്നും ഇന്നലെക്കെ നല്ല വെയിലെന്നെന്നു.
ഇന്ന് നല്ല വെയില.
ആ ഇവിടെ രണ്ടീസായിട്ട് നല്ല വെയിലാണ് മഴയൊക്കെ പോയ പോല്ണ്ട് രണ്ടീസം മുമ്പ് പ്പം നല്ല ഇടിം മിന്നും മഴയൊക്കേര്ന്നു കെണറൊക്കെ നറഞ്ഞു. മ് ആ ഒരു മ ദിവസത്തെ മഴ കാരണം
അങ്ങനെന്നറയോ ഒറ്റ ദിവസം കൊണ്ട്
ആ അങ്ങൻത്തെ ശക്തിയായിട്ട്ള്ള മഴ പറഞ്ഞാല് ഇതുവരെ അങ്ങനൊരു മഴ പെയ്തിട്ടില്ല്യ പറയുന്ന്ണ്ട് അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് തൊടങ്ങിയിട്ട് രാവിലെ ആറ് മണി വരെ നി ക്കാതെ മഴേം നിക്കാതെ ഇടിം മിന്നേര്ന്നു.
മ് ആ അപ്പൊ പേ അങ്ങനെ പെയ്യുമ്പം പേടിയാവൊല്ലെ.
ഞമ്മക്ക് പേടിയാവും അത്രേം മ് ഇവിടെ ഇവിടെ നാട്ടില്ള്ള ആളുകള് പറയുന്ന്‌ണ്ട് അത്രേയൊരു ഇടിമിന്നും മഴേം ഇത് ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇവിടെ ഇണ്ടായിട്ടില്ലാന്ന്. അങ്ങൻത്തെ ഇടിം മിന്നും മഴേര്ന്നു. മഴേനെക്കാളും ശക്തി ഇടിം മിന്നും ഇടിനേക്കാളും ശക്തി മഴക്കുംന്ന് പറഞ്ഞ പോലെ- ഞാൻ ഒരേ പോലെ ശ
അങ്ങനെ അങ്ങനെ വുന്ന പറയ മേഘഫോട്ടന്ന് അങ്ങനെ പറയണം അല്ലേ
ആ ആ ശക്തിയായിട്ട് അത് അങ്ങനെ നിന്ന് പെയ് അങ്ങനെ നിന്ന് ഇടിപൊ ട്ടലുല്ലല്ലോ ഇപ്പൊ ഒരു മണിക്കൂർ അങ്ങനെക്കെ ആയാ പിന്നെ അങ്ങട് നിക്കലില്ലേ ഇത് ആ ഒരു മണിക്കൊക്കെ തൊടങ്ങിട്ട് അഞ്ച് അഞ്ചേ
ആണ്ല്ലേ ഓ രാത്രിയിലാന്നോ പകലായിരുന്നോ
രാത്രി രാത്രി
ഓ അപ്പൊ ഒന്നും കൂടെ പേടിയാവൊല്ലോ അപ്പൊ ശരിക്കും
ആ ശരിക്കും പേടി ആയോന്നോ ഞാനും ഞാനും കുട്ട്യേളും മാ ത്രാണ് വീട്ടിലുള്ളത് ഞാൻ ഫ്രിഡ് ജ് ഓഫ് ആക്കിയിട്ടില്ല വാഷിംഗ് മെഷീന് പ്ലഗ് ഊരിട്ടിട്ടില്ല. മിക്സി ഒന്നും അങ്ങനെ പ്രതീക്ഷിക്കാതൊരു ഇടിം മിന്നു ആണ് അങ്ങനെ അങ്ങനെ ഇടിന്റെയും മിന്നിന്റെയും കാലല്ലോ ഞമ്മളിപ്പോങ്ങനെ ശ്രദ്ധി
അത് ശെരിയ എപ്പ എപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുവാണെ നമ്മൾ ശ്രദ്ധിക്കും പിന്നെ ഇടി കുലിങ്ങണ സമയം അല്ലല്ലോ
അതാണ് ഇടിമു അങ്ങനെ ഇതുവരെ ണ്ടായിട്ടില്ല ഇടിമുഴക്കം അങ്ങനെ മുന്നൊര് ഇടി ണ്ടാവേ അങ്ങനൊന്നും ണ്ടായിട്ടില്ല പെട്ടെന്ന് പ്രതീക്ഷിക്കാതെണ്ടായപ്പഴേ എനിക്കാണെങ്കില് പൊതപ്പിന്റെ ഉള്ളിൽന്ന് പൊറത്തെറങ്ങാനും പേടിയാവ ഇ ലൈ- - റ്റൊക്കെ കാണുമ്പോ ആകെ പേടിച്ചിട്ട് എന്ത് വന്നാലും വേണ്ട അവടെ കെടന്നു പേടിച്ചിട്ട് ഉള്ള് പൊറത്തിറങ്ങാൻ പറ്റ് ഏ
കരണ്ട് ണ്ടായിരുന്നോ
കരണ്ട് ന ശക്തിയായിട്ട് ഇടിപൊട്ടുമ്പോ കരണ്ട് അങ്ങോട്ട് പോണ് ണ്ട്. പിന്നെ കറണ്ട് വര്ണ് ണ്ട് തോന്ന്ണ്ട് പക്ഷെ ഞമ്മക്കതൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങള് ഞാനും കുട്ട്യാളും മാത്രാണ് അപ്പൊ പൊതപ്പിട്ടൊരു മൊഖോക്കെ പൊതപ്പിട്ട് മൂടിയ കാരണം ഒന്നും കറണ്ട് വന്നോ ഇല്യേന്നൊന്നും അറില്ല. വേർത്തിട്ട് ങ്ങോട്ട് പിണ്ടി ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴേക്കും എന്താച്ചെ ഈ ബ്ലാങ്കറ്റ് പൊതച്ച് കെടക്ക്‌ണ കാരണേ - - ഫാന് തീ കറങ്ങുന്നുണ്ട് ഇടിമിന്നും മഴന്റെയക്കും കാരണം ത് സൗണ്ടൊണ്ടൊന്നും
അല്ലെ പൊറത്തൊന്നും അറിയാൻ പാടില്ലായിരി
ആ നമക്ക് ഭയങ്കര പേടി രാവിലെ എന്തൊക്കെ എന്തെലക്കു ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു ക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യത് ത്തിന് ആ ആ അതാണ് ഒറ്റക്ക് നമുക്ക് ആ ആണ്ങ്ങളൊക്കെ ണ്ടെങ്കി കൊഴപ്പല്ല
ആ
ആണുങ്ങൾ ണ്ടാവുമ്പം കൊഴപ്പില്ല ക്ഷെ പെണ്ണുങ്ങള് മാത്രാകുമ്പം ഞമുക്കൊരു ആ ആ അതെ ആ അത്ര പ്രായള്ള ആളുകളൊകെ ഇതേപോലെ വീട്ടില് ഉണ്ടെങ്കിലൊന്നും അത്ര പേടി തോന്നൂല ഇത് ആ ഇത് ഭയങ്കര
നമ്മള് നമ്മളെ ബാക്കി എളേ പിള്ളേരൊക്കാണെങ്കിൽ നമുക്ക് ശെരിക്കും
അതെ അതെ ആ അതെ പിന്നെ നമുക്ക് ഒരാൾക്ക് ഫോൺ ചെയ് ആ അതെ നമുക്കൊരു ഫോ ആ ടൈമിൽ- - ഒരാൾക്ക് ഫോൺ ചെയ്യാനൊന്നും പറ്റൂല്ലല്ലോ ഫോണെടുക്കാനും പേടിയാണ് അങ്ങനെ ണ്ടായി അന്നുണ്ടായി പിന്നെ അതേപോലെ ണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ ഒരു മഴ ഇടിയോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല പിന്നെ ഒരു ദിവസം ഉച്ചക്ക്ണ്ടായിരുന്നു ഒരു പൻ പന്ത്രണ്ടര ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു അതേപോലെ അങ്ങോട്ട് വന്ന് മഴയും ഇടിയും വന്നു പിന്നെ അത് അങ്ങനെ ഊക്കായിട്ട് വന്നിട്ട് ശക്തിയാട്ട് വരാതെ അനോട്ട് പോയത്
ല്ല ആ അലെങ്കി ഇടക്ക് ഇപ്പൊ ഇടക്ക് രാവിലെ ഒക്കെ പെയ്യുമ്പോ ഒരു ചെറിയ ഇടികുടുക്കക്കെണ്ട്ക്കെ
ആ ഇവിട് ഒന്നും ഇണ്ടായിട്ടില്ല പക്ഷെ ഇപ്പ ഇടിന്റെ മിന്നിന്റെ മാസം അല്ലല്ലോ അ
മാസല്ല പക്ഷെ കൂണുണ്ടാവല്ലോ കൂണ് കൂണുണ്ടാകുന്ന സമയല്ല ട്ടോ
ആഹ് ആ ആ
കൂണ് ഉണ്ടാവുമന്ന് ഈ ഇടി കുടുങ്ങുമ്പോളാ കൂണ് ഉണ്ടാവുന്നത്
ആഹ് ആ് അതാ ഇടി ഇടി പൊട്ടുമ്പോളാണ് പിന്നെ കൂണ് ആ എടുക്കാന്ന് പറയല്ലോ.
ഈ സമയത്താ കൂണുണ്ടാകുന്ന സമയം പക്ഷെ നമ്മളത് കേൾക്കാറില്ല ഇടി.
അതിനെ കേക്കല്ലത് ചെറിയ ചെറുതായിട്ടൊക്കെ ഉണ്ടാവാ ണ്ട് വ് ഇടി ചെറുതായിട്ട് ആ അങ്ങനെ ശക്തിയിട്ട് ന്നാ ഇടി മിന്നിന്റെ ആ മാസ് ത്തില് അങ്ങനെ പെയ്തിട്ടില്ല ഇങ്ങനെ ഉണ്ടായിട്ടില്ല
തുലാമാസക്കെ ശരിക്കും ഇടി ഇടിയുള്ള മാസം ന്ന് പറെ ഇപ്പങ്ങനെ ഇ ഇല്ലാതെ അങ്ങനെ കേക്കാത്ത സമയല്ലേ
അതാണ്. അങ്ങനെ കേൾക്കാത്ത. അതാണ് ആ ലോകം മൊത്തം മാറി. അതന്നെ അപ്പൊ. ഓ ഇപ്പോ രോഗങ്ങളാണെങ്കിലോ. പലേ പല പല രോഗങ്ങളും ഉം ആഹ് അതാണ് ഓരോന്ന് കേക്ക്മ്പോ പേടിയാവും.
ഷിഗലേന്നെക്കെ പറഞ്ഞി ട്ട് അല്ലേ. എന്തെക്കെയിതാ വയറിളക്കവും ഛർദിം. അടിഞ്ഞോത്തിട്
ആഹ് പിന്നെ അങ്ങെനെ കൊതുകാണല്ലോ. എന്തൊരു കൊതുകാന്നറിയോ. നമ്മെള് ഏഹ് കൊതു ആഹ് നല്ല കൊതുക്കെണ്ട് ആ അതാണ് ചെറി യ കൊതുകുവാണ്
എന്താ മനസ്
ആഹ് ക അതെയതെ അതന്നെ മേത്ത് വന്നിരുന്നാ മനസ്സിലാവൂലോ. ചെറിയ കൊതുകാണ്. ഭയങ്കര ആ ആ ഭയങ്കര ചൊറി. ചൊറിഞ്ഞിട്ട് മുറു യാവും മേലേക്കെ മുറിയാവാണ്
ആ കൊതുകുണ്ട്. കൊതുകൊണ്ട്. പത്തീച്ച യൊണ്ട്. അതാണ് ഏറ്റവും പാട്. ആ തടിയ ചോര കുടിച്ചിട് നമ്മെള് മാറിക്കഴിഞ്ഞാപ്പിന്നെ ചൊറിച്ചിലോട്
ആഹ് ചൊറിച്ചിലോട് ചൊറിച്ചിലാരിക്കും. അതന്നെ പിന്നെയി ഭക്ഷണം നമ്മെള് ഭക്ഷണം ആ മൂടി തൊറന്നിടുക. അതൊക്കെ നല്ല ശ്രദ്ധിക്കേണ്ടയൊരു ഈച്ച വന്ന്
ആയിപ്പ ഭക്ഷണത്തി കേറീല്ല. പട്ടീടെ ഭക്ഷണത്തി കേറൂല. ഇതാ നമ്മുടെ ശരീരത്തി ലെ ചോര കുടിക്കും
ഈച്ചയോ
ആ പച്ചിച്ചേന. മൃഗങ്ങളുടെ ദേഹ്ത്തൊണ്ടാക്കുന്ന ഈച്ചയത്.
ആ അതല്ല. ഇവെടെള്ള ഈച്ച മറ്റേ പിന്നെ ഈ നില നിലൊക്കെ തൊട ച്ചൊണ്ടാവൂല ഈ ച്ചന്റെ ഒര്. ശല്യോ. ആ ഈച്ചയാണ് ഈ ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കുന്ന ഈച്ചതാ. ആഹ് അതാണ്. അത് നമ്മള് ഏഹ് വൃത്തിയു
അതില്ലട്ടോ. അതിവിടെയില്ല. അങ്ങനെ ആഹ്. അത് കൂട്ടിൽ അത്രേയില്ല. വെല്ലപ്പോഴും കണ്ടാലേ ഉള്ളൂ.
ആ
മറ്റേ ഈച്ച തന്നെ നമ്മെടെയി കൺ ഒന്നാത് ഇവെടെ കണ്ടതാപ്പറേപ്പിറേയും വെള്ളം കെട്ടിയിക്കുവ. അപ്പം അ ഇവെടെയി ഉ ഈ പോത്തിനെക്കെ കൊണ്ട് കെട്ടുവേ.
ആ ആ ഈ പിന്നെ പയ്യിന്റെ മേത്തിരിക്ക്ന്ന ഈ
ആ അതെക്കെട്ടോ അത് നമ്മെടെ ബ്ലഡ് കുടിക്കുന്ന ഭയങ്കര ചൊറിച്ചില്ലാ പിന്നെ.
ആ അന്നാ അതില്ലവെടെ ഇവെടെ സാ
രീം നല്ല ധൈര്യം വെയ്ലു വെരുമ്പളാ വെരുന്നേ. മ മഴ കഴിഞ്ഞിട്ട് വെയ്ല് വെരുമ്പോ.
ആ ആ ഞമ്മളിങ്ങോട്ട് കൊതുകാണ്. കൊതുകിന്റെ മ
കൊതുക്കൊണ്ട്. ടെ അത്രക്കില്ലാട്ടാ കൊതുകി വെടെ. ഭയങ്കര ഇതൊന്നുല്ല. പക്ഷെ വെള്ളത്തിലാണങ്കേ. ആ് ഞങ്ങടെ വീട് വെള്ളത്തിരിക്കുന്നവെങ്കിലും പക്ഷേ കൊതുകിന്റെ ശല്യങ്ങണേയില്ല.
ഇത് കൊതുക് ശല്യവാ കാരണം പിന്നെ ഞങ്ങെള് കൊതുകുതിരിക്കെ വാങ്ങിവെക്കും. പക്ഷെ അത് ഞ നമ്മെക്ക് വെല്യായാളുകൾക്ക് തന്നെ ശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു പേടിയാണ്. ചെറിയ കുട്ടികളൊക്കൊള്ള വീടാവുമ്പഴേ. നമ്മെക്ക് ന്നെ അയിന്റെ ആ ഒര്. ഏർ മണ സ്മെല്ലടിക്കുമ്പോ
ആഹ ബുദ്ധിമുട്ടാ ഉ പിന്നെ ബാറ്റുന്നാലും ബറ്റി കൊളതിന് പരിധി ഉണ്ട് താനും
ഏ
ഇ ബാറ്റണ്ടല്ലോ
ആ ആ ആ അത് കൊറ അത് ഉപയോഗിച്ചു കൊറേ ഉപയോഗിച്ചു ചൈന അതായിട്ട് കുറെേയ ഒക്കെ കൊതുകിനെ നശിപ്പിക്കുമോ പിന്നും ആ പിന്നും വരിണത് അപ്പൊ കൊതുക്ുതിരി അല്ലാതെ മാർഗല്ല അത് കൊതുക്തിരിയാവുമ്പോൾ കൊതുക് ഉണ്ടെങ്കിലും കടി അക്കല
ആ അത് ശരിയാ
ആ മയ്‌ങ്ങിയിരിക്കുവ ആ അതാണ് പക്ഷെ ഞങ്ങക്ക് കൂടുതൽ ശ്വസിക്കാൻ പറ്റൂല ആ അതാണ് ഇ ആ അതാണ് മക്ക നമ്മുക്ക്ന്നെ എനിക്കന്താ പറ്റ റ്റ അത് ശ്വസിച്ച തലവേത എനിക്ക് അപ്പൊ കുട്ടികളൊ ക്ക ഉള്ള വീടാകുമ്പയേ നല്ല
അങ്ങനെ കൊതുകില്ലാത്തന് അത്ര ഉപ ഉപയോഗിക്കുന്നില്ലത്
ആ അതാണ് ഇവിടെ അതില്ലാതെ ന നക്കാൻ പറ്റൂല അല്ലെങ്കിൽ പിന്നെ പുകഴണം മറ്റേ കർപ്പൂരൊക്കെ ഇട്ട്
ഉ ഇനി ഞങ്ങളുടെ ഇവിടുന്ന് പറഞ്ഞാ ഒറ്റപ്പെട്ട രിക്കുന്ന വീട ഒരു കണ്ടത്തിന് നടക്കിഞ്ഞിരിക്ക റോഡ് സൈഡ് ആയ കണ്ടത്തിന്റെ സൈഡൈ ഇരിക്കുന്ന വീടാ അപ്പം അടുത്തൊന്നും വീട് ഇല്ല വേറെ രണ്ട രണ്ടേ രണ്ട് വീടുക ഇവിടെ ഉള്ളൂ പിന്നെ ബാക്കിലേക്ക് കുറച്ചകലം അവിടെ നീങ്ങണം വീടുകൾ കാണണമെങ്കില്ലേ അതുകൊണ്ടായിരിക്കും കൊതുശല്യം കുറവ ഇപ്പ എല്ലാടെ അടുത്തടുത്ത് വീ
ആഹ് ഇവിടെക്കെ അടുത്തടുത്ത് വീടുണ് പിന്നെ അതല്ല ഈ മഴക്കാലായ പുല്ലുകൾന്നറിയും പുല്ല് ഉണ്ടായാൽ അത് നല്ല കൊതുകുണ്ടാവും
അതുകൊണ്ടാവും ഉം
നന്നായിട്ട് മഴ ആയപ്പോതിനും കാട് പിന്നെ സ്ഥലത്തൊക്കെ ക കണ്ടൊക്കെ ഫുള്ള് പുല്ല് കാട് പോലെ വളർന്നിട്ട് ണ്ട് പുല്ല് വളർന്നിട്ടുണ്ട് അപ്പൊ അതില് പുല്ല്ണ്ടായിട്ടാണ് ഇത്രയും കൊതുക്
വെള്ളം കട്ടിരിക്കുമ്പോ ഉണ്ടാവും പക്ഷെ ഞങ്ങ വെള്ളക്കെട്ടൊക്കെ ആണെങ്കും ശരി എല്ലാരും ചോദിച്ചിട്ടും കൊതുവില്ലേന്ന് ചോദിക്കും അക്ഷ നമ്മുടെ ചുറ്റുവട്ടവും എല്ലാ വീട്ടിലും പൊതുവെ നമ്മുടെ എല്ലാരും പറയാറുണ്ട് നമ്മളെ പിന്നെ അങ്ങനെ കടിക്കാൻ പന്നില്ല
ആഹ് രക്ഷപ്പെട്ട് കതുകില്ലെങ്കി തന്ന
ഒന്ന് രണ്ടന്നൊക്കെ വരും ഒത്തിരി ഇല്ല പറയാ
ആഹ് നമ്മള് ഈ വൈകീട്ട് ആവുമ്പോ ജനല് വാതിലൊക്കെ അടച്ചാ പിന്നെ അങ്ങനെ വെരൂല. പി ഇവിടൊന്നും അങ്ങനെയല്ല അങ്ങനെ അടച്ചിട്ടും കാര്യല്ല, നല്ല കൊതുകിന്റെ ശല്യം. കൊതുകുതിരി കൊതുകുതിരി ഒരു ചെറിയൊരു മാർഗം.
ആഹ് അത് ശരിയാ അത് ചെയ്യും നമ്മള് വേറെ എന്നാ നിവൃത്തി.
അതെ അതെ.
പണ്ടൊക്കെ പിന്നെ എല്ലാരും ചകിരിത്തൊണ്ടൊക്കെ അല്ലെ കൂടെ കൊണ്ട് പോകുവായിരുന്നു.
ആ ആഹ് കുന്തിരിക്കോ അതൊക്കെ ഇട്ട് പൊകച്ചാലൊക്കെ നല്ല മാ ഇത്ണ്ടാവും മറ്റോണ്ടാവും.
അങ്ങനത്തൊക്കെ കൊണ്ട് കേറി പോവാ ഇപ്പ ആരും അങ്ങനത്തെ ഉപയോഗിക്കണില്ലല്ലോ.
ആഹ് കുന്തിരിക്കം നല്ലതാ തോന്നുന്നുണ്ട്.
ആഹ് ആഹ് അത് ആഹ് ശെരിയാ വരില്ല വരില്ലന്ന് അന്നൊന്ന് ഇനി ഇപ്പഴത്തെ കൊ കൊതുകിന്റെ ആർക്കറിയാ.
ആഹ് എന്നാ ശെരിട്ടോ.
ആയിക്കോട്ടെ എന്നാ.